ഹലോ
ഉംമ്
ആ കേൾക്ക്ണില്ലേ
ആ കേൾക്കുന്നുണ്ട്
ആ
ചായക്കെ കുട്ച്ചോ
ആ ചായ കുട്ച്ചു
ഉം
മ മഴ ഇണ്ടോ
ഇന്ന് ആ രാവിലെ കൊറച്ചേരം ഇണ്ടെയിനി അവിടെക്ക് ഇണ്ടോ
ഇവടെ നല്ല മഴയെണ്
ആ ഇപ്പം കൊഴപ്പൊന്നുയില്ല
ആ ഇവടെ നല്ല മഴ എങ്ങനെ
ചായക്ക് എന്തെ കഴിച്ചേ
ചായക്ക് ചപ്പാത്തി ചിക്കൻ കറി ഇണ്ടായിരുന്നു ചോർ അടുപ്പത്തിട്ടു
ഏ ഹൗസ് വൈഫ് ആണോ ആ ആ അതെ
ആ ആ
മക്കൾ ഇണ്ടോ ആ ഇണ്ട് ഒരാൾ ഇണ്ട് ഏ മൂന്നാളൊക്കെ ഇണ്ടോ
ആ മൂന്നാൾ ഇ വല്ത് പത്താം ക്ലാസ്സിൽ എത്തി മ്മ് മ്മ്
കയ്യോ
ആ മൂന്നാൾ ഇണ്ട് വല്ത് പത്താം ക്ലാസ്സില് രണ്ടാമത്തത് ആറാം ക്ലാസ്സില് ചെർ ത് യു ക്കെ ജി ഉം അബ്ബന്റെ നാട്ടി തന്നെ സാദാ കൂലിപ്പണി
ആ ആഎനിക്കൊരാളാ മോൻ അഞ്ചു വയസായിട്ടില്ല
ഹെ
എൽ കെ ജി ചേർത്തീനി ഇപ്പൊ
ആ ആ അങനെക്കെ ഹസ്ബൻഡ എന്ത ചെയ്യണ്
ഹസ്ബൻഡറ് ഏ സീന്റെ സർവീസും ഫിറ്റിങ്ങ ആണ്
ആ ആ
ഉം
ന്നിട്ട് അവിടെ എന്താ ചായക്കൊക്കെ എന്താ ഇണ്ടാക്കി
ഇവിടെന്ന് പൂള പൂരി
ഹെ ഇവിടെ തറവാടാണ് പിന്നെ ഞങ്ങള് അഞ്ചാളും പിന്നെ അമ്മയിമ്മണ്ട് കുറച്ച ദിവസം റ്റെ അമ്മായിമ്മ മൂത്തച്ചന്റ് അവിടെനു
ആ ശരി
പെമ് അഇന്ന് ലീവാണ്
അ
ഇങ്ങളെങ്ങനെ സെപ്പറയ്റ്റാണോ അതോ തറവാട്ടിലാണോ
ഞങ്ങള് തറവാട്ടിലാണ്. ആരുല്ല ഇനി ഒര ഒരളച്ചൻ മാത്രൊള്ളു അമ്മായിമ്മീം എളച്ചനും മാത്രൊള്ളൂ
ആഹ് ആഹ് ഇവടെ വല്ല്യ ഫാമില്യാണ്. ഇവടെ ഒമ്പത് മക്കൾള ഫാമിലിയാണ്. അതില് ഏറ്റവും ചെറ്താ.
ഏഹ്. നമ്മള് മൂന്ന് മക്കളൊള്ളു അവ്ടെ. അയില് എളച്ചന്റെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിണ്ട്.
ആഹ് ആഹ് ഇവിടെ ഒമ്പത് മക്കൾ ആഹ് അതില് ഏറ്റവും ലാസ്റ്റത്തെ അഞ്ച് ആൺമക്കളും നൽ പെമ്മക്കളും ആഹ് ഒക്കെ പിന്നെ എല്ലാരും വലിയ വല്യ ഒക്കെ മക്ക മക്കളും മരുക്കളും പേരക്കുട്ടലും ക്കെല്ലെ അയില് ഏറ്റവും ചെറുതാണ് ഞങ്ങള്
ഏഹ് അയ് ശരി
ഉം ഉം എന്നിട്ട്
പിന്നെ ഇന്നെന്താ ഞായറാഴ്ച ആയിട്ട് എന്താ സ്പെഷ്യല്
കാര്യവായിത് സ്പെഷ്യലൊന്നുംല്ല എന്ത് ആഹ് ഇനി
മ്
ഓലപ്പേ വീ ചിട്ടഴിഞ്ഞ് ഇന്ന് ഞായറാഴ്ച ആവോണ്ടേ അങ്ങനെ നേരത്തെ നീച്ചു വെയ്ക്കിട്ടെ ണീച്ചോള്ളൂ ഇനി എന്തെങ്കിലും കൂട്ടാനൊക്കെ തട്ടികുട്ടി സെറ്റപ്പ് ആക്കിറ്റ് വേണം
ആഹ്
അരി ഇട്ടിട്ടൊള്ളൂ കൂട്ടാന്മക്കൊന്ന് എന്താന്നൊന്നും നോക്കിട്ടില്ല ഉം നീക്കൂലൈ അതെ പൊതുവേ എന്നും അങ്ങൻതന്നെ ഞായറാഴ്ച എന്നും ഫുള്ള് ഒറക്കാക്കരം ഉം
ഞായറാഴ് ച്ച അങ്ങനെ തന്നെയാണ് എണീക്കാൻ നേരം വെയ്കൂ എല്ലാരും
ഹ് വ പ്പ മഴ ങ്ങനെ ആഉമ്പോ ഒന്ന് മഴ മഴ ആഉമ്പോ പിന്നെ എടുക്ക ൻ തോന്നുലല്ലോ മുറ്റത്ത് കറങ്ങാനും ഗോലെ
മടിയവും പൊറത്തിറങ്ങാനൊക്കെ മഡ്യാവും പൊർത്തെറങ്ങാനൊക്കെ മടിയാവു എറങ്ങാനൊക്കെ മടിയാവു ദോ
ആഹ് ആഹ്
പിന്നെ സ്കൂൾള്ള ദിവസക്കാണെ വേം പണി കണ്ട് കയും.
ആഹ് സ്കൂള് ഉള്ള ദിവസാകുമ്പോ പിന്നെ ഓല്ക്ക് പോവണ്ടെ ചോറൊണ്ടോണല്ലോ ആഹ് ആഹ് അതന്നെ പ്പോ എല്ലാതും വിനെ വേഗ കർഷൈയും കടി വേഗ ഗാഉം ചോറു കൂട്ടാനു വേഗാഉ അപ്പൊ വയസ്സായതാണ് അപ്പൊ പിന്നെ ഓൽ ഒക്കെ സമയത്തിന് കൊടുക്കണ്ടേ അപ്പൊ അപ്പൊ അങ്ങനെ ഉം വേഗആക്കും അല്ലാന്നുണ്ടെങ്കി ഭയങ്കര മടിയ കേ
ആഹ പിന്നെ ആരുല്ലല്ലോ ഞമ്മള് മാത്ര
ആഹ ആഹ് അപ്പൊ പിന്നെ പേടിച്ചാര ആളില്ലല്ലോ ഉം ഉം ഉം ആഹ ഹ ഹ ഹ അപ്പൊ അങ്ങനെ ആഹ അപ്പ ആക്കും പോലെ അങ്ങനെ നിക്ക്
ആരെയും പേടിക്കാനില്ലല്ലോ.
ആ ഹ് ഹ് ഹ്ഹ്ഹ് അങ്ങനെയൊക്കെ ആകുമ്പോ പിന്നെ എന്ന ഈ തറവാട്ടിലെ തൗമിന അങ്ങനെ അപ്പൊ ഏറെ എന്താണ് എന്നും ഇങ്ങനെ ക കറക്റ്റ് സമയത്തിന് പണിയ അങ്ങനെയൊക്കെ ആകുമ്പോ എപ്പളേലും ഇങ്ങനെ ഒരഅവസരം കിട്ടുമ്പോ മുതലാക്കും ചെയ്യും.
ഹ് ഹ് ഹ് ഹ് ഹ് ഹ് ആ ഒറ്റക്ക് നിക്കാനാണല്ലോ എല്ലാർക്കും ഇഷ
ആഹ ആഹ് അങ്ങനെ ഒരുതെല്ലാർക്കും ഉണ്ടാവല്ലോ.
ഉം അമ്മ നമ്മടെ ഫാമിലി ആയിട്ട് നമ്മുക്കൊരു ഹാപ്പി
ആ ആഹ് ആഹ അങ്ങനെ ഉണ്ടാവൂലേ അതെല്ലാർക്കും ഒരാഗ്രഹല്ല അങ്ങനെൊന്നും ഉ ആ അത് ആഹ അതന്നെ. അപ്പൊ ആഹ ഹ് ഹ് ഹ് ചിലർക്ക് വ ഹോ ന്നക്ക്ത നടക്കൂല ഓ എ വീടൊന്നും വെച്ചിട്ടില്ല തറവാടനേ ന എന്നാലും. കുഴപ്പൊന്നുല്ല.
ആഹ ഹ് ഉപ്പ ഉപ്പല്ലേക്കൂല്ലേ
ഇല്ല ഉപ്പ മരിച്ചിട്ട് പ്പൊ ഒരു എട്ട് പക്ഷെ ഒമ്പത് വർഷൊക്കെ ആയി
ഉമ്മ അങ്ങനെ മ് ഉമ്മക്ക് പ്രായൊക്കെ ഉണ്ടോ
പോ ആ എമ്പത് വയസ്സ് കഴിഞ്ഞിക്കുന്നേ. ഉമ്മാക്ക്ന്ന് പറഞ്ഞാല് ഇപ്പൊ എല്ലാതും ചെയ്തൊടുക്കണം എന്താ കുളിപ്പിച്ചു കൊടുക്കണം ഫുഡ് ഉണ്ടാക്കി അണ്ട് കൊണ്ട കൊടുക്കണം. അതൊക്കെ ചെയ്യണം ഓ ഇട്ട ഡ്രസ്സ് ആ തിരുമ്പി കൊടുക്കണം ആ തിരുമ്പി കൊടുക്കൽ എന്നും ഞാവിടെ വന്നേ മുതൽക്കും തിരുമ്പി കൊടുക്കലന്നെയാണ് പക്ഷെ ഇപ്പൊ ഒരു ഒ ഒന്നര വർഷത്തോളായിട്ട് ഇപ്പൊ കുളിപ്പിച്ചു കൊടുക്കകയും വേണം. ഉം നെയന്ന നീരിച് അവിടെയും അങ്ങനെ ചെയ്ത് കൊടുക്കും ആ അവിടെ ഓലെ അവിടെ നിൽക്കുമ്പോ ഓലെചെയ്യും. ഇവിടവുമ്പോ ഞാനിപ്പൊ കൊറച്ച ഒരു ഒരു വർഷ തോളയിട്ടുള്ളൂ ഇപ്പ അങ്ങനെ തുടങ്ങിരാ അതിന്റെ മുമ്പ് ഇവിടെത്തന്നെയായി എവിടക്കും പോവൂലായിരുന്ന് അത് ഈ തറവാടാകുമ്പോ ഒരു ചുവടെ വെക്കണല്ല കാര ഇഷ്ടം വയസായിട്ടും
അത അങ്ങനെ തന്നെ ചെലവർക്ക് നിന്ന വീട്ടിന്ന് മാറാനൊരുരിതണല്ല ഉണ്ടാവ
ആഹ് ഇപ്പൊ പിന്നെ ഒർക്ക് പുറത്ത് കറങ്ങ റങ്ങും പിന്നെ വലിയ വെജാത്തത് കൊണ്ട് പിന്നെ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽങ്ങനെങ്ങിനെ അടങ്ങി ക്കുമ്പോ അപ്പൊ ഇങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോ അങ്ങോട്ടും പോണം അങ്ങനെ ഒരു പൂതിയാണ്
ആഹ് ആഹ്
അപ്പൊ അങ്ങനെ പോവും എന്നിട്ടൊരു പതിനഞ്ച് ദിവസക്ക ടെനിന്നിട്ട് പിന്നെ ഇങ്ങട്ട് വരും പിന്നെ പടിയെ ഒരു പതിനഞ്ച് ദിസ്- ഇരുപത്തിരണ്ട് ദീസൊക്കെ നിന്നിട്ട് പിന്നെ അങ്ങോട്ട് അങ്ങനെയൊക്കെയാണിപ്പോ
മ് ആഹ് എല്ലോട്ട് നിക്കല്ലോ ഒക്കെ മക്കള് തന്നെല്ലേ
ആഹ് ആഹ് അങ്ങനെയ്ണ്ട്
ഉം പിന്നെ അമ്മക്ക് അമ്മക്ക് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോണേ ആഹ് അതന്നെ പിന്നെ അതുല്ല അമ്മക്ക് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോണെങ്കിലും വെല് ഇവടെ ഇണ്ടാഉമ്പൊ അമുക്കൊരു ഇത് ബുദ്ധിമുട്ടാന്ന് തോന്നൂല. ആഹ് സമാധാൻത്ത് പോവും ചെയ്യാ ഉം
അങ്ങനെക്കെണ് അവ്ടെ റ്റെ അമ്മശ ഓൽ വയസ്സ് പ്രായയായിട്ട്ണ്ടാവൂല ലേ
ഇവടെ അവ്ടെ പ്പല്ലേ പ്പ മരിച്ചതാ
ആഹ് ആഹ് അങ്ങനെ ഉം എളേച്ചിൽ എളാച്ചം കല്യാണം കഴിഞ്ഞുന്നാ പർ
എളയച്ചൻ ആ എളയച്ചന്റെ കല്യാണം കഴിഞ്ഞതാ ഓൻ ഗൾഫിലാണ് ഖത്തറിലാണ് ഓന് ഒരു കുട്ടിയുണ്ട് ഒരു മോളുണ്ട്
ആഹ് ആഹ്
ഉം ഇളച്ചി അവിടെയാണ് ഓൻ ഇവിടില്ല്യാ ഏ
ആഹ് അങ്ങോട്ട് കോണ്ടേയ്ക്കുക
അ അല്ലല്ല ഓളുടെ വീട്ടിലാ നിക്കല് ഓന് ഇവിടെ ഇല്ലാത്തോണ്ട് അങ്ങനെ എന്തെ പരിപാടികളൊക്കെ ഇണ്ടാവുമ്പോ വരും ആഹ് ആഹ്
നല്ല മഴയാണിപ്പൊ ഇവിടെ ഇപ്പോ രണ്ട് ദിവസം നല്ല വെയിലായിരുന്നു ഉം ഇപ്പൊ നല്ല മഴയായി
ഉം
വേറെന്താ പ്രത്യേകിച്ച്
വേറെ ഇങ്ങനെ പോണതാ
ഉം ഇനിയിപ്പോ ഹസ്ബന്റിനും അവിടെയും ലീവ് വന്നേക്കാറല്ലേ
ആഹ് ഞായറാഴ്ച ആവുമ്പോ പിന്നെ ഇപ്പോ മഴയായിട്ട് പൊതുവെ പണി കുറവാണേ
ആഹ് ആഹ്
മഴ ആയാ പിന്നൊരു ഇതാണല്ലോ
ആഹ് എന്താണ് പറഞ്ഞത് ഹസ്ബന്‍ഡിന് എന്താ ജോലിയെന്നാ പറഞ്ഞത്
ഏസീന്റെ ഫിറ്റിംങ്ങ്
ആ ഏസീന്റെ ആ ആ അങ്ങനെ ആ ആ
പിന്നെ അല്ലാത്ത ന നാട്ടുപണിക്കും പോവൂട്ടോ കൂലിപ്പണിക്കും പോവും ആ ഓലെ ഓരോ കമ്പനി ഇണ്ടാവല്ലോ
ആഹ് അവിടുന്ന് ഇങ്ങനെ വിളിക്കുമ്പോ അങ്ങനെ പോവാ ശരിയാക്കി കൊടുക്ക അങ്ങനയൊക്ക
ആഹ് വിളിക്കുമ്പോ ശരിയാക്കി കൊടുക്കാൻ ആ അങ്ങനെയാണ്
ആഹ് ആഹ് ആഹ് എന്നിട്ട് മോന് എന്താ ചെയ്യുണു
മോന് ഇതാ ഇവുടെ ഉണ്ട് ഞാൻ എന്റെ വീട്ടിലാണ്
ആഹ് ആഹ് ഏയ്
ഓന അതാ കളിക്കണേ
ആഹ് നീ ഇപ്പയെത്ര അതില് ജോയിൻ ആയിട്ട് കൊ തൊടാക്കാണോ അതോ-
തൊടക്കാണേ
ആഹ് ആഹ് ഞാനും തൊടക്കം തന്നെയാണ്
ആഹ്
ഉം ഉം ഇത്ര അതില് പതിനൊന്ന് മിനിറ്റുയിക്കുണുലെ അല്ലേ അപ്പൊ കട്ട് ആക്കാനായില്ലേ ന്ന എന്ന ഓക്കെ
ആാ ശരി